ഞാൻ ഇന്ന് ഇങ്ങേട്ട്‌ വരുമ്പോ സക്കീറ് പറയാട്ടോ നിങ്ങക്ക് ഒരു കാർ എടു മതി കുറഞ്ഞ വിലക്ക് അൻപത്തഞ്ചിനൊക്കെ നല്ല കാറ് കിട്ടും. അപ്പം ഞാൻ പറഞ്ഞെ അൻപത്തഞ്ചിനൊക്കെ ഏത് കാറ് കിട്ടണെ അത്ര കെറഞ്ഞ വിലക്കോ. ആതു പിന്നെ നമ്മള് വയ്പ്പ് കൊടുക്കുമ്പോ തന്നെ ഒരു ലക്ഷം. ഒന്ന് ഇരുപതൊക്കെയില്ല്യ ബയക്കിന് തന്നെ
നല്ല കാറ്കിട്ടും കാറ്നല്ല ത്‌നഅങ്ങന ല്ല. നമ്മക്ക് പഠിച്ചാൻ പറ്റിയ കാറ് കിട്ടും.
ആഹ് അതതന്നെ ഓണർഷിപ്പ് കുറെ ഓണർഷിപ്പ് ഒക്കെ ആയാല് കെറഞ്ഞ വെലക്ക് കിട്ടും.
ആഹ് ആഹ് അതന്നെല്ലടി പട് യിച്ചാൻ പറ്റിയ നല്ല കാറുകൾ കിട്ടും ആൾട്ടോ എണ്ണൂറ്. ആഹ് അതന്നെ അൾട്ടൊക്കെ കിട്ടും എന്നിട്ട് പഠിച്ചു കഴിഞ്ഞീന്റെ അസം നമ്മക്കത്. ആഹ് ബുക്കുമ്പള് വിറ്റാലും നമ്മക്ക് വല്യ വെല കെറിയില പഠിച്ചാലോൾക്ക് കൊടു ക്കുമ്പോ നമ്മക്ക് വല്യയാ വെല കെറയില്ല പഠിച്ചാലുള്ള വണ്ടിയോ ആകുമ്പോ അങ്ങനെ വല്യയ വെല കെറയില്ല. പഠിച്ചൻ കിട്ടുമ്പോ ആഹ് പഠിച്ച് കഴിഞ്ഞാല് നമ്മള് കൊറച്ചെടുത്ത് നമ്മക്ക് നല്ല ലെവലായിന്നൊക്കെ കണ്ട കഴിഞ്ഞാല് പിന്നെ നമ്മക്ക് അതാണ്ട് വിറ്റാല് നമ്മക്ക് ആ പൈസ തന്നെ കിട്ടും.
വേറെ വാങ്ങാം വേറെ വാങ്ങാൻ വെച്ചണ്ടെങ്കിൽ വിക്ക അല്ലെങ്കി അത് ഏട്ടന്റെ ഫോണിൽ എടുക്ക.
ആഹ് അതായിട്ട് തന്നെ കൊണ്ടെടുക എങ്ങനെ പറഞ്ഞത് നമ്മളോട് ര എങ്ങളോടും കൂടി ഇക്ക എങ്ങനെ എറന്നി
അങ്ങനല്ല ഇന്നോട് പറയാ അൻപത്തഞ്ചിനൊക്കെ കിട്ടും
ആഹ
ട്ത്താ മതീന്ന് ഇപ്പ ഞമ്മള് വണ്ടി ഇല്ല്യാതെടക്കല്ലേ
ആഹ് അതാണത് ഒരുക്ക്പ്പഞ്ഞ്പ്പയ്ന്ള്ളത് പറിം തോന്നലും മാണ്ടാ
ആഹ് വേണ്ടാഴ്ച്ചിട്ട് അങ്ങനെ പറയാ അൻപത്തഞ്ചൊക്കെ പോരെ വണ്ടിട്ത്തൂടെന്നെയിക്കാരപ്പാ പറിണെ
പറയുന്നത് അതാണ് ഈക്കാരാ പറച്ചില് പറഞ്ഞിട്ടുണ്ടാവുക.
ആഹ് അൻപത്തഞ്ചിനൊക്കെ ഏത് വേണ്ടിയപ്പോ ഓലൊടെ ഇണ്ടായിന്നത് രണ്ടായിരത്തി പത്ത് മൊഡല് അല്ലെന്നോ രണ്ടായിരത്തി പത്ത് മോഡൽ ആൾട്ടോവും അന്ന് ഒരു ചെറിയ വണ്ടിണ്ട്റഞ്ഞിലെ ഞാന് അവര്ടെ
ആഹ്
ആര്തോ കച്ചോടത്തിനുള്ള വണ്ടി
കൊടുന്നീന്നത് അത് ഓള എളീമാന്റെ മോള ആ വണ്ടി കൊടുന്നീന്നത്
ഒരു ലക്ഷ പി ഇരുവത്തയ്യായിരറ്പ്യ ഞാൻ പറഞ്ഞ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഫൈനില്ലെ
ആഹ്
ഇൻസ്റ്റഗ്രാമിലൊക്കെണ്ടാവും നോക്ക്
ഇൻസ്റ്റാഗ്രാമിലൊക്കെണ്ടായി അയി അയിമ്പത്തഞ്ചിനൊന്നും ഇല്ലെങ്കിലും ഒരു എബത് അറുപതൊക്കെ കൊടുത്ത അത്യാവശ്യം തെരക്കടില്ലാത്ത ന നല്ല വണ്ടികൾ കിട്ടും
ആഹ്
അയിനിപ്പോ ഒരു ലക്ഷം റൂപ്യ ഒന്നര ലക്ഷംറുപ്യക്കെ ചിലവാക്കിയാ നല്ല വണ്ടികൾ തന്നെ കിട്ടണ്ടണ്ട് അത്യാവശ്യോ
അക്ബർ അതാ പറഞ്ഞത് സ്കൂട്ടി എടുക്കുന്ന നേരം കൊണ്ട് കാർ എടുത്താ പോരെ
ഞാനിപ്പ അന്നോട് അതന്നെല്ല പറഞ്ഞത് പെണ്ണെ ജ് പുതിയ സ്കൂട്ടിക്ക് ഒന്നര ലക്ഷം മുടക്കിക്കാണ്ട്പ്പജ്ജ് സ് സ്കൂട്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒരു ലക്ഷത്തി പതിനയ്യായിരം പതിനെട്ടായിരം ഉറപ്പിയപ്പ അനക്ക് ആവും. സ്കൂട്ടിട്ക്കാന് പുതിയത്ട്ക്കാന് ആ പുതിയത് എടു ക്കുമ്പോ ഞാന് അന്നോട് അതല്ലെ പറഞ്ഞത് അനക്ക്ന്റെ കുട്ട്യളെയ്റ്റും ബേറലോരേറ്റൊക്കെ പോവാൻ പറ്റിയ വണ്ടി സ്കൂട്ടിമെ എന്തായാലും ജന്റെ രണ്ട് മ മക്കളേം വെച്ച്ക്കാണ്ട് അന്ക്ക് പോവാൻ പറ്റൂല പർപ്പൂർക്കും പോവാൻ പറ്റൂല്ല എവ്ട്ക്കും പോവാൻ പറ്റൂല ആ അന്ന ഇജാതി ആൾക്കാരാണ്. അന്നെണ്ടോ പേരിന്നയക്ക അയക്കൂല
ആഹ് അതു അയ്ക്കൂല സ്കൂട്ടിമേ എന്തായാലും അയക്കു
അയക്കൂല സ്കൂട്ടിമ്മ ഇബട്ന്നാണ്ട് കേറ്റി കൊട് അന്നോക്കെ വലിയ വർത്താനം ഒക്കെ പറഞ്ഞ്. ആ സ്കൂട്ടി പിന്നേയും ഞമ്മ ഇപ്പൊരു ചെറിയ തല്ലി പൊളി കൊറച്ചൊര്ത്ള്ള കാണാൻ ലുക്കോക്കെള്ള ഇപ്പൊ ഇബട്ത്തെ വണ്ടി ഇട്ത്തന്നൊന്നും വെല്ല്യ കുഴപ്പണ്ടായിന്നില്ല മുപ്പിനായിറുപ്പിയൊക്കെല്ലേ മളപടുത്ത വണ്ടി എടുത്തക്കണുന്നത് അതന്നെ എത്ര കൊല്ലായി നാലഞ്ച് കൊല്ലായി ഇബട്ത്തെ വണ്ടിട്ത്ത്ട്ട് ഇപ്പളല്ലേ അയിന് പരിക്ക് വന്ന്ക്ക് ഇപ്പളും അയിന് എന്തെങ്കിലും ഒരു കേട്ണ്ടാ ഒരു കേടും അയിനതിക ഇല്ല്യല്ലോ നമ്മക്ക് കൊണ്ടടക്കാനും ഇണ്ടാക്കാനൊക്കെ പറ്റും പക്ഷെ അയിന്റെ ഫ്രണ്ട് ബ്രേക്കും അതും ഇന്തൊക്കെ കൊറച്ചാണ്ട് ആണ്ടുംഇണ്ടോക്കെ അയിക്ക്ണ്ന്നല്ലോള്ളൂ അത് നമ്മളട്ത്ത് പൈസണ്ടെങ്കി എഞ്ചി പണിട്ത്ത നല്ല ഉഷാറ്ള്ള വണ്ട്യാവും കാരണം അത്രക്ക് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ട്ണണ്ടയിന് അത്ര മൈലേജും കാര്യങ്ങളൊക്കെ ആ വണ്ടിക്ക് കിട്ടുന്നുണ്ടല്ലോപ്പളും അവ വെറും
ജൂപ്പീറ്ററാ മീസ്ട്രോ ഏത ഏതാ കമ്പനി ജൂപ്പിറ്ററോ
ആ വണ്ടിയൊണ്ടല്ലേ ഇത്രീം കാലം ഞാൻ പോയതും ഇണ്ടാ അല്ല ഇത്രീം കാലം ഇന്റെ നിഹാല് പോയീന്നതും
ഉം ഞാൻ വിചാരിച്ച് ആ മലപ്പുറത്തച്ചോനെ വണ്ടി ആയിറ്റ് പോവൂലെ നിന്നു അത്രേയും കേട്ന്ന
ആഹ
ആ മലപ്പുറത്തെക്കെ ഓനായിട്ട് പോയിതല്ലേന്നോ
ഏഹ് എവുടെല്ലാം ഓൻ പോയിന്നാവണ്ട്യായിറ്റ് എവുട്‌ക്കെല്ലാം ഓൻ പോക്ക്ണ്ടായിന്നേ അതിന് ചെറിയ ചെറിയ കേടുകൾ വരും അതായത് സെൽഫ് അടിച്ചാ ചാട്ടാവാ ഇപ്പ അതിനുള്ള കേട് മാതിരി സെൽഫ് അടിച്ചാ ചാട്ടാവൂല അങ്ങനത്തൊക്കെ ചെറിയ ചെറിയ കേടേള് വരും അങ്ങനത്തെക്കെ ചെറിയ ചെറിയ കേടുകൾ വരുമ്പോ ബാറ്ററി കൊണ്ടുപോയിക്കാണ്ട് ചാർജ് ചെയ്യുവോ ബാറ്ററി ചാർജ് ചെയ്യാൻ വലിയ പൈസ ഒന്നും ഇല്ലല്ലോ അങ്ങനെക്കെ ഇട്ട് കാണ്ടക്കെല്ലയിന്നോ ചെയ്യിപ്പിക്കുന്നത് അതന്നെ അപ്പോ അങ്ങനെയെക്കെ ചെയ്താ മതി അതാ ഞാനും പറഞ്ഞത് കുറഞ്ഞ പൈസന്റെ ഇഞ്ഞോട് ചോദിച്ച് ആ അത് ഞാൻ നിന്നോട് പറയാൻ മറന്നേക്കണ് ഇന്നോട് ഇന്റെ ഫ്രണ്ടിലിയെ ഓൻ ചോയിച്ച് എനക്ക് വണ്ടി വാങ്ങിച്ച്താ സെക്കന്റ്ൻഡ് വണ്ടി വാണന്ന് അതായത് ബൈക്ക്
ഉം ഉം
പത്ത് നാൽപ്പതിനായിരം ഉറുപ്പ്യക്കാ
മം
ഓൻ എത്ര പറഞ്ഞന് നാല്പ് നാല്പ്പതിനായിരം നാല്പത്തയ്യായിരം ഉറുപ്പ്യക്കെ നല്ല വണ്ടിയാണ് ഏ
നാൽപതിനായിരം റുപ്പിയൊക്കെ
ആ
ബൈക്ക് വാങ്ങി പിന്നെ കാർ വാങ്ങല
നടക്കൂല അത് രണ്ടും കൂടി നടക്കൂല
ഇല്ല
അത് ഉറപ്പാണ് അപ്പോ ആദ്യം
കാർ വാങ്ങീട്ട് പിന്നെ
ആ ബൈക്ക് വാങ്ങുക എന്നല്ലാതെ പിന്നെ ചെറുക്കൻ വിചാരിച്ച്
ബൈക്ക് നമുക്ക് എന്നും പഠിച്ചാ എപ്പഴും കൊണ്ടുക്ക. ബൈക്ക് നമ്മുക്ക് ഏകദേശം റെഡി ആയതല്ലേ
ആ സ്കൂട്ടി ഇപ്പോ ഞമ്മക്ക് ഏകദേശം റെഡി ആയിക്കണ് അതിപ്പോ നമ്മക്കൊരു സിഗ്നൽ ഇട്ട് ഇതാക്കാനല്ല അയിനിപ്പോ നമ്മക്ക് ഇവിടെ ഉണ്ടല്ലോ അല്ല ഇന്നോടും അവൻ ചോയിച്ചീന്ന് എന്റെ ഉം ഇജ് പറഞ്ഞ എന്റെ ഫ്രണ്ട് സ്കൂട്ടി എടുത്താ എന്തായി സ്കൂട്ടി വേണ്ടേ ഒരു പഴയ സെക്കൻഡന്റെ സ്കൂട്ടി ഉണ്ട് അത് വേണാ
കാർ ഇപ്പോ ഞമ്മടെ കോയിക്കറിലാ
ഏ
കാറ് കാറന്നു പറയല്ലേ അതെടുക്കുന്ന് എനിക്ക് തോന്നുന്നില്ല
ആഹ് അതന്നെ എല്ലോം ഓനോട് ചോദിച്ച് നോക്ക് ഇപ്പോ കാർ എടുക്കാന് ഈ ബൈക്ക് എടുക്കാനുള്ള പൈസ ഓൻ തരുന്ന് പറഞ്ഞില്ലേ ഇടവിട്ട് ട്ട് അങ്ങനെ സീറോ പേയ്മെന്റില് കിട്ടണുണ്ടല്ലോ ആ സീറോ പേയ്മെന്റിലൊ ഇക്ക് അത് കിട്ടണ അടവിനാണെങ്കില് അപ്പോ ഇജ് പറഞ്ഞത് അന്റെ അടുത്തന്ന് കൊറച്ച് പൈസ എടുത്തിട്ട് അങ്ങനെയാണെന്നാണേ അപ്പോ അന്റെ അടുത്ത്ന്നുള്ള പൈസആണ്ട് കൊടുത്താ മതിയല്ലോ ഈ കാറിനായാലും ഈ അടവും അവന് അടക്കണ്ടേ അയിനായാലും ആ അടവു ഓൻ അടച്ചോളും അതൊക്കെ പറഞ്ഞാ നല്ല കാറുകള് കിട്ടും അധികം യൂസ് ചെയ്യാത്തതൊക്കെ സിംഗിൾ ഓണർഷിപ്പിലുള്ള കാറുകളൊക്കെ ഉണ്ട് വലിയതൊന്നും കൊടുക്കാത്തെ
നമ്മുക്ക് ഇങ്ങനെ കുട്ടികളുടെവീട്ടിൽ പോവുകയും ചെയ്യാം പെരീക്കും പോവാം
ആ അനക്ക് അന്റെ പെരീക്കും പോവാം നിനക്ക് ധൈര്യം ഉണ്ടെങ്കില് എല്ലാം എടുത്തക്കാണ്ട് ആദ്യക്കൊ ക്കെ കൊറ കൊറച്ചക്കെ ഒരു ഇത് ഉണ്ടാവും തപ്പിപ്പയൊക്കെ ഉണ്ടാവും അത്ര നല്ല വണ്ടി എടുക്കും വേണ്ടാ അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യണം നല്ല പഠിക്കാൻ വേണ്ടീട്ട് മാത്രം അത്ര ഒന്നര ലക്ഷത്തിന്റെ വണ്ടി ഒന്നും എടുക്കാതെ ഇപ്പോ സെക്കീർ പറഞ്ഞ മാതിരി പത്ത് അറുപത്തയ്യായിരത്തിന്റെ അയമ്പതിനായിരത്തിറ ഒക്കെ ഒരാൾ വണ്ടി ഇട്ക്കാ അൾട്ടോ എണ്ണൂറൊക്കെ എടുക്കുക അത് എടുത്തിട്ട് ഞമ്മള് പഠിച്ചാ. അതിമ നല്ല ലെവലാക്കി പഠിച്ച് പിന്നെ ആ വണ്ടി കൊടുത്ക്കാണ്ട് ഈ അപ്പാ പൈസ കിട്ടുവല്ലാ ഇജ്ജ് ഇപ്പ എടുക്കാ ഉദ്ദേശിച്ചിക്ണില്ലേ അന്റെ പൈസ, അങ്ങനെട്ത്ത ക്കാണ്ട് വണ്ടി വാങ്ങ.
ഉം.
ആഹ് അങ്ങനെ ഇട്ത്തിട്ട് വണ്ടി വാങ്ങീട്ട് പിന്നെ അയിമത്തന്നെ നല്ലണ്ട് പഠിച്ച് ണ്ടാക്കീന്റെ ശേഷം പിന്നെ നല്ല റെഡി ആയിന്ന് കണ്ട ഒർപ്പ് കണ്ടാല് ആ വണ്ടിയാണ്ട് കൊടുത്ക്കാണ്ട്. ഞമ്മക്ക് വേറെ വണ്ടി ഇട്ക്ക.
ഏഹ്
അപ്പം നമ്മക്ക് മാറ്റം മാറ്റം മാറാനൊക്കെ പറ്റും. അപ്പോൾ കുറച്ച് അത്യാവശ്യതിനെക്കാട്ടി തിരക്കേട് ഇല്ലാതെ പുതിയ വണ്ടി ഇപ്പ എന്തായാലും മൂന്നാല് ലക്ഷത്തിന് നമ്മൾ എറക്കൂലല്ലോ
മൂന്നാല് ലക്ഷം ആവുള്ളൂ പുതിയ വണ്ടിക്ക്. ചില വണ്ടി സെക്കനൻഡി നെന്നെണ്ട്.
ഇല്ലടി ഷിഫ്റ്റ് പുതിയെയ്നൊന്നും വല്യ വെല ഇല്ലല്ലോ.
ആഹ്
നാലഅഞ്ചു ലക്ഷം ഉർപ്പ്യ ഒക്കെ അല്ലേ ഒള്ളൂ. നാലാ മൂന്നൊ ലക്ഷ ഉറുപ്യക്കൊല്ലോള്ളൂ
ഞങ്ങളോട് വാങ്ങിയ ഷിഫ്റ്റിന് എട്ട് ലക്ഷാ
ഹേ
അഹ് മോഡൽ മാറ്ണീന്സ്
ആഹ് മോഡല് മാറ്ണീനനുസരിച്ചിട്ട്. പൈസയും കൂടി. പിന്നെ ഇപ്പം സാബിത്ത് എടുതിക്കണ വണ്ടി അതപ്പോ നൗഫൽ എടുത്തക്കണ്.
ആഹ്
അയിന് എത്ര ആറു ലക്ഷം ഉറുപ്പിയേ അങ്ങനെ എത്രേ ആയിട്ടുള്ളൂ കാരണം ഒന്നും ഇല്ല്യാത്ത വണ്ടി
അതന്താ ഒന്നുംയ്യാത്ത വണ്ടിന്ന് പർഞ്ഞാല്
ഒന്നും ഇല്ല്യാത്ത വണ്ടി ന്നർഞ്ഞാ അയ് ലീ മറ്റേ ക അതൊന്നും ഉണ്ടാവൂല്ലാന്ന് എന്തൊക്കെ പറഞ്ഞീന്ന് നീഹാല് അങ്ങനെ ഇട്ക്കാ, ന്നിട്ട് പിന്നെ ഞമ്മള് ഫി റ്റെയ്യാന്നോ എന്താ അയിനൊരു ആഹ് അയിന് എന്തോ ഒരു പറച്ചില്ണ്ട് അങ്ങൻത്തെ വണ്ടി ഏഹ്
ഇൻറീരിയലൊക്കെ
ഇന്റീരിയൽന്നല്ല അയിന് വേറെ എന്തോര് എന്താ എംസി ന്നാ എത്താ സി സി ന്നാ എന്താ തോം സി സി അല്ലേ എന്താ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞിന്ന് ഓന്.
ഏഹ്
ഇങ്ങൻത്തെ വണ്ടി ഇട്ക്കാ
അങ്ങനെ വാങ്ങിതാ ഇപോര്
അ ആഹ് ഓരാ അങ്ങനെ എന്താ ഏഹ്
അപ്പ ലാഭണ്ടോ
ആഹ് അപ്പൊ എത്രേ ആറ്ലക്ഷം ഉറുപ്പിയേ അഞ്ച് ലക്ഷംഉറപ്പ്യ പുത്യേ വണ്ടിക്ക് കമ്പിനി പുതിയത്
ആഹ്
ഞമ്മളെ കൊണ്ട് കയ്യുമ്പോ അങ്ങന ഓരോന്ന് ഓരോന്ന് വെച്ചൊട്ക്കാ വണ്ടിയില് വ വണ്ടി ഫുള്ള് സെറ്റപ്പ് ആക്ക. അയിച്ചിട്ട് വണ്ടി ഓടിച്ചാനും, ഉണ്ടാക്കാനും അയിനൊക്കെ പറ്റും അയിന്റെ കു എല്ലേതു ണ്ടാവും ഇല്ലായില്ല ഓട്ടാമറ്റി റ്റിക്ക്ല്ള്ള അങ്ങൻത്തെ അതൊക്കെ ണ്ടാവും. പിന്നെ വേറെ കൊറച്ച് കാര്യം എന്തൊക്കെയ അങ്ങനേ ന്തോ പറഞ്ഞീന്ന് നിഹാല് അങ്ങനത്തെ വണ്ടി ഇട് താ. അപ്പ ത്ര ലക്ഷർപ്യാവൊള്ളൂ. ഒന്നെങ്കി ആ വണ്ടി ഇട്ക്കാ ഇത്ര ലക്ഷത്തിന് ന്നൊക്കെ പർഞ്ഞിന്നു.
ആഹ് ഓൻ പറയിണ്ടോ വണ്ടിട്ക്കാന്
ഇപ്പളല്ല ഇട്ക്കാണെങ്കില് ഓന് ഇപ്പതന്നെ പറീല്ലല്ലോ കാരണം ഓൻക്ക്പ്പൊ ബൈക്ക് ഇട്ത്ത്ട്ടല്ലെ ഒള്ളൂ
ഉം അതെ
അങ്ങനെ നോക്കാന്നുള്ളതല്ലാതെ പിന്നെപ്പോപണിയില് സമ്പളംകാര്യങ്ങളൊക്കെകൂടികിട്ടണ്ടേ
ഉം.
അയെന്നെ പിന്നെ പിന്നെയ് വ്ന്താണ് അന്റെ ഇതില് അഞ്ച് അങ്ങനെ തയ്ക്കണില്ലേ അപ്പൊ ഇഞ്ഞീഇന്ക്ക് അങ്ങനെ അ എന്താപറയാ അതൊണ്ടാണേയ് അപ്പൊഞ്ഞി മാക്സിമംആണ്ട്നോക്ക്അ.
ആഹ്
മൻസിലായ ആഹ് അങ്ങനെ ആണ്ട് നോക്കാ ഉം. ന്ന്ട്ട് അയിലുണ്ടാവുംഫ്രീ അങ്ങനെപോയി നോക്കാന്ന്ട്ട്ചെയ്യ
ഉം
ഉം ഇന്നായിക്കോട്ടെ ഞാൻവിളിക്ക.